വിളിക്ക
അതെ ആ ആ
മോള് ഇവിടെ അടുത്തിരിക്ണ്ട് ഓക്കിങ്ങനെ സ്
കഴിയാറായില്ലേ
ആഹ് പ്പയോസ് ഓരോ വർക്കുകളും കൊടുത്ത് കൊടുക്കല്ലോ പ്പൊ അതൊക്കെ ങ്ങനെ അവർക്ക്
ആഹ് വെക്കേഷനി അങ്ങനെ വർ ക് കളൊക്കെ കൊടുക്കുന്നതെല്ലേ
ആഹ് ആഹ് ഡൈലി കൊടുക്കും ഓരോരോന്ന്
ത്തിട്ട അതൊക്കെ ചെയ്തു കൊടുക്കണംല്ലേ അതെങ്ങനെപ്പോ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എന്തേലും ഉണ്ടോ അതോ വെറുതെ ഗ്രൂപ്പിലിട്ട് കൊടുക്ക ആഹ്
പോലെ തന്നെ പുറത്ത് അയക്കുക
അതെ
അത്രോള്ളു അപ്പൊ കുട്ടികള് മറന്നു പോവൂ ല്ല ഏനെ എഹ് ആ ചെയ്യും നമ്മൾ ജസ് ജസ്റ്റ് നോക്കണം ശരി ആണോന്ന് നോ അത്രേ ഉള്ളൂ ആ അത് രണ്ടാം ക്ലാസ്സിലാണ് മൈനസ്സും പ്ലസും പ കൈ അപ്പൊ ഇപ്പ തന്നെ ശ്രദ്ധിച്ച മാത്‍സ് അല്ലേ ഓ ബേസ് കിട്ടിയില്ലെങ്കി ആകെ പോയ പോ
അ ശെരി എല്ലാ കുട്ടികൾക്കും മാക് ആണ് കുറച്ച് വീക്ക് ഇണ്ടാവുക
വീക്കണ്ട ഞാൻ നല്ല വീക്കാട്ടോ
ചിലപ്പോ കുട്ടികളേ ബാക്കിയുള്ള സബ്ജെക്റ്റ് ഒക്കെ അവര് ഇങ്ങനെ വായിച്ച്കഴിഞ്ഞാൽ ചില ഓ മൈ ഇതില് കേർണ്ടാവും. മാത്‍സ് ആവുമ്പോ വര് ഈ തൊട ക്കത്തിൽ തന്നെ പറയുമ്പോ അവർക്ക് അതായത് ക്യാച്ച് ചെയ്യാൻ പറ്റ്
മ് തോണ്ട സിപ് ആ ബോയ്സ് നല്ല സിമ്പിൾ ആണ് ചില ബോയ്സിനൊക്കെ അധികം ആൾക്കാർക്കും ന്താണ് അപ്പോ മാത്‍സ് അല്ല ഇംഗ്ലീഷ് മലയാളം അങ്ങതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക അത് ഇ വ്യക്തി പരമായിട്ടുള്ളത്
ആ ഞാനിപൊരു ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്ക്ണ്ടേ അപ്പൊ ആ കുട്ടി ഗൾഫിലാണുള്ളത് ഓൺലൈൻ ആയിട്ട് ആ കുട്ടി ഗൾഫിലാണ് ആ കുട്ടിക്കാണെങ്കിൽ എല്ലാം ആ സബ്ജക്റ്റ് നല്ലോണം ക്യാച്ച് ചെയ്യാൻ പറ്റും ഇപ്പ ഇ വി എസ്, ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദ പിന്നിം കൊർച്ച് പിന്നിൽക്കാ ഇിവി എസ് ഇംഗ്ലഷോക്കെ ഭയങ്കരാ ഇംഗ്ലീഷല്ലേ അപ്പൊ അത് ചോദിക്കുമ്പോഴത്തിനും കുട്ടി കറക്റ്റായിട്ട് ആൻ ഒന്ന് വല്ല്യരു പാരഗ്രാഫ് ആകും അത് ചോദിച്ചഴിഞ്ഞാല് അത് വേഗം ഇങ്ങനെ എക്സ്പ്ലെൻ ചെയ്ത് തരുംട്ടോ പക്ഷെ മാത്സ് പയ് ഇഞ്ഞാണെങ്കിലും സപ്രേറ്റ് ഭക്ഷനാണെങ്കിലും മൾട്ടിപ്പ്ളിക്കേഷൻ ആണെങ്കിലും ടേബിളോന്നും ഇന്ന് പർഞ്ഞുകൊട്ത്ത് കഴിഞ്ഞാല് പിന്നെ നാളേക്ക് കുട്ടിക്ക് അറിയെല്ല ന്നട്ട് ഈ എക്സാമിനൊക്കെങ്ങനെ എക്സാമിന്റെ ഒരാഴ്ച മുന്നേക്കെ ഞങ്ങനെ റിവൈസ് ചെയ്ത് കൊടു ക്കുട്ടോ അഡീഷനു സപ്രേക്ഷണം ക്കങ്ങനെ പറ നോട്ക്കും പിന്നെ ചെറേ അതായത് നമ്മക്ക് അവൾ ക്കിപ്പോ ടഫ് ആയി തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ടു പ്ലസ് ഫൈവാന്ന് വിചാരിക്കാം ഇപ്പ ടു മൈൻ്റില് വെച്ചിട്ട് ഫൈവ് കയ്യില എടുക്കുക എന്നിട്ട് അത് മൈൻ്റ് ന്ന് ഇപ്പ ടുവാണെങ്കിൽ ടൂ കഴിഞ്ഞിട്ട് ള്ളത് കയ്യില് എടുത്ത് എണ്ണക അങ്ങനെയൊക്കെ പറഞ്ഞ കൊടുക്കൂട്ട ഞാന് അപ്പൊ അങ്ങനെ പറയ്മ്പോ മനസിലാവണ്ട് കുറ ച്ച് ഐഡിയാപരമായിട്ടിങ്ങനെ പറയ്മ്പളാണ് മാത്‌സവൾക്ക് ക്യാ ചെയാൻ പ അല്ലാണ്ടിപ്പ ടു പ്ലസ് ത്രീ ഏ ഇങ്ങനെ ത്രീ ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് അങ്ങനെ ആഡ് ചെയ്യുന്നൊന്നും പറഞ്ഞാ അവൾ കിട്ടില്ല
ആ ആ ഈ ഗുണന പട്ടിക പഠിക്കാത്തതിന്റെ പ്രശ്നാണത് മെയിന നമ്മള് പെട്ടെന്ന് തേച്ചാൻ കയ്യാല്ലോ അത് ശേ ആ ആ ആ ആ
അപ്പൊ അങ്ങനെ ആയിട്ട്പ്പം മാത്‌സിന്റെ എക്സാമിന്റെ ഒരാഴ്ച മുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നല്ല മാർക്ക് കുറവാരുന്നു എന്നിട്ട് ഞാൻ ഇപ്പ കഴിഞ്ഞ ടേം എക്സാമിന് തലേ ദിവസം വെച്ചിട്ടാ പറഞ്ഞ് കൊടുത്ത് കാരണം തലേ ദെവസം വെച്ച് പറഞ്ഞ കൊടുക്കുമ്പള പിന്നെ ഒരു ഇത് കിട്ടണത് ഓർമ്മള്ളേ ഒരാഴ്ച മുന്നൊക്കെ പറഞ്ഞ കൊടു കഴഞ്ഞാ മൈൻഡ്ന് പോവാ പിന്നെ അതു അല്ല ഒരു നമ്മളി മാത് സൊക്കെ ചെയ്യുമ്പോ അ ഇത്രയും കറക്റ്റ് ആണോന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണല്ലോ നമ്മളൊരു സാധാ നമ്മുടെ വിട്ടില് വീട്ടിൽ എന്തേലൊക്കെ വല്ല സാധനങ്ങളൊക്കെ വാങ്ങീട്ട് അതിന്റെ എമൗണ്ട് ഒക്കെ എഴുതിട്ടാണ് എ എമൗണ്ട് ഒക്കെ എഴുതി വച്ചിട്ട് നമ്മള് അ ഒന്നിച്ച് പൂട്ടുവാണെങ്കില്
ആ
കൂട്ടൂലോ അപ്പൊ അത് നമുക് ഇത് മൈൻഡിൽ ഇങ്ങനെ നിക്കും അതായത് നമുക്ക് പറയ കാരണങ്ങൾക് സാധിക്കണ്ട് ഈ കുട്ടിക്ക് പറയുമ്പോ അത് വരെ ഇപ്പൊ രണ്ടും മൂന്ന് ഇത്ര രണ്ട് മിഠായി കയ്യിലുണ്ട് മൂന്ന് മിട്ടായി വേറെ കയ്യിലുണ്ട് അതും രണ്ടും തമ്മിൽ കൂട്ടാൻ പറഞ്ഞാല് അവള ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും
ആ ആ ആ ആള എത്രാം ക്ലാസ്സില പഠിക്കണ മൂന്നിലാണ് ആ ആ അപ്പം കൂട്ടലും കൊറേക്കലൊക്കെ ആ ആ ആ പിന്നെ നല്ലോം സമയായി ഉ ഒന്നാം ക്ലാസ്സി തുടങ്ങല്ലോ കൂട്ട ട്ടലും കൊറക്കലും അങ്ങനത്തെതൊക്കെ എ തുടങ്ങും
മൈന്ഡില് വരണില്ലേ
ഉം ഉം അത് ബെയ്‌സ് കിട്ടാഞാ ആകെ പാളി പോകും
അങ്ങനെ അപ്പൊ അത് ഭയങ്കര ഏ ഇതായിട്ടിരിക്കയാണ് ഞാന് അപ്പൊ അവളുടെ അമ്മ ആഹ എനിക്ക് ഞാൻ ബി കോം കഴിഞ്ഞത് താണ് ഇൻക്കാ ആ കൊഴ ഒന്നുംല്ലയാ ബികോം ഒക്കെ പാസ് തന്നെയാണ് അതില് പിന്നെ കൊറെ പ്രോബ്ലംസ് തന്നെയണല്ലോ പിന്നെ നമ്മക്ക് അത്ര ടഫ്ല്ലാ അതു കാരണം അവർക്ക് പഠിപ്പിച്ച കൊടുക്കുമ്പോ എന്താ അത് മനസ്സാവാത്തതന്ന് തോന്നയാണെ കാരണം അത്രയും നമ്മക്ക് അതൊക്കെ സിമ്പിൾ ആണല്ലോ
അത് കഴഞ്ഞ് പോയി നമ്മൾത് അയിലും വലുത് നമ്മള് ആ ഹാൻഡിൽ ചെയ്ത്ങ്ങ് നിക്കല്ലേ ആ
നമ്മളാ സംസാരിക്കാനും അവരോട് ആ അപ്പൊ ഞൻ എത്ര സിമ്പിൾആക്കാൻ ചോത്ത്രസ് സിംമ്പിൾ ആക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ കുട്ടിക്ക് മനസ്സിലാവണില്ല അപ്പൊ ആ പാരന്റ് എന്താ പറയ വെച്ചെങ്കില് അവള് ഇപ്പ പറഞ്ഞു കൊടുത്ത എടി ഞാൻ അത് മൈൻഡിന്ന് വിടാണ് അത് നല്ല പാടാന്ന് വിചാരിക്കുകയാണ് എനിക്കില്ലേ
അതെ ആന്ന് ആ ആ പാടാന്ന് വിചാരിച്ചാ പിന്നെ ഒന്നും മനസ്സിലാവൂല്ല
ആ ആ
നമ്മള് സ്വയം ബുദ്ധിമുട്ടാന്ന് കരുതി ഒരിക്കലും അത് ഒന്നും മനസി കേറൂല്ല അത് നമ്മൾ ലാഘവത്തോട് കാണും ന്നാകുഴപ്പുല്ല ഉം എന്റെ വീട്ടിൽ എനിക്ക് മാത്രാണ് വേ ശ്ശ് ഡഫ് ബാക്കിയുള്ളർക്കെല്ലാർക്കും സിമ്പിളാ ഉം
ആ എനിക്ക് ചെ പ്പത്തിലക്ക നല്ല ടഫാർന്നുട്ടോ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ കേറി കേറി വരുമ്പോ നമുക്കത് മനസിലായിട്ട് അതിന്റൊരു ട്രി കിട്ടൂലോ
ആ ഇഷെ പഠിക്കോ ഷെ എക്സാമിലെ ങ്ങനെ ആ ക്വസ് ച്ചി ഇങ്ങട് വരുമ്പ എങ്ങനെയാ പ്രോബ് ചെയ്യേണ്ടന്ന് കഴിയൂല്ല അതാണ് പ്രശ്നം അത് എങ്ങനെ നോക്കിട്ടും പത്താം ക്ലാസ്സിൽ വരെ ഒരു ഒക്ക ഒരേ ഗ്രൈഡ്മ പോയാളാ ഞാ
അതെ ആ
പിന്നെ ഞാൻ സയൻസായിരുന്നു എടുത്തിരുന്ന അയ്ലുണ്ട് മാത്സ് ബാക്കിയുള്ള വിഷയൊന്നും കുഴപ്പല്ല അത് അത് ക ആ
ലെ മാത് ത്‌ന്താവൂല്ലാ ആ സയൻസാര്ടേയും കേമേഴ്സാര്ടേയും ഒരേ മേ സ ആ അതെ അല്ലെ ശരിക്ക് പ്ലസ് ടുത്തെ മാത്സ് ഒക്കെ ഭയങ്കര ടഫ് അന്നെർന്നു നമ്മളീ മ ഞാൻ മലയാള മീഡിയാ പഠിച്ച്ണ്ടാർന്നതേ അപ്പൊ മലയാള മീഡിയത്തി നമ്മൾ ഇ ഷീക്ക് മാറ്റുമ്പ ആ നല്ല ബുദ്ധിുട്ടാർന്നു കാരണം ആമിസ്സാണെങ്കില് നല്ല ഇംഗ്ലീഷിലാ സം സാരിക്ക കാരണം നമ്മളീ സമ്മെന്തന്നും കേട്ട ട്ട ട്ടുംകൂടിയില്ല ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അഡീഷൻ സപ്പറേഷൻ ന്നൊക്കെ കേട്ടണ്ടാർന്നു
ആ ആദ്യത്തെ രണ്ടു മാസം
ആ പിന്നെ അത് കാരണം അങ്ങനെ പറയുമ്പോ നമ്മളത് എഴുതി വെച്ചിട്ടൊക്കെ ആ നമ്മളത് എഴുതി വെച്ചിട്ടൊക്കെ പഠിച്ചാർന്നത് ഇംഗ്ലീഷിലല്ലേ മലയാളം പറയാന്നുവെച്ച നമുക്ക് പിന്നേം കേൾക്കും ആ നമ്മളീ ആരോഹണക്രമം അവരോ രോഹണക്രമാത്
ഉം ഉം ഇൻക്രീസിങ്ങൊക്കെ ആ ശരിയാണ് ക്ഷെ അമ്മക്ക് പെട്ടെന്ന് മനസ്സിലാണെങ്കി വേ തിരക്കെങ്ങനെ
ആഹ് നമ്മള് ഞങ്ങള് എന്നിട്ട് അങ്ങനെ ഉണ്ടായിർന്നത് ഒരു മറ്റേ മിസ് പറയണതൊക്കെ ഇംഗ്ലീഷ് സ്സ് പറയണതൊക്കെ മലയാളത്തിലിങ്ങനെ എഴുതി വെക്കും അതെന്താന്ന് മനസ്സിലാവാനേ അങ്ങനെ പിന്നെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠി ച്ച് പഠിച്ചു പഠിച്ച് പിന്നെ അത്
ഇനൊക്കെ പിന്നെ തിരിച്ചു എന്തായാലും താഴ്ന്ന കുട്ടി പറഞ്ഞു തനി അതിന്റെ മലയാളം എന്താന്ന് സിലായി അങ്ങനെന്നയാണ് അവർക്ക്‌ രണ്ടോർക്കും നമ്മള് ഇംഗ്ലീഷ് പറഞ്ഞ് കൊടുക്കും അതിന്റെ ഇപ്പ മീനിങ്ങ് പ്പ എത്താന്ന് ആലോചിക്ക ഇക്കണം പിന്നെ
ആഹ് അല്ലെ അന്നൊക്കെ നല്ല പാടന്നാരുന്നൂട്ടോ അന്നാണ് മാത്‍സ് കുറച്ചു ടഫ് ല്ല പക്ഷെ അതിനൊക്കെ നല്ല ഗ്രേഡ് ഉണ്ടാർന്നു അത് പിന്നെ ഓരോരോ തിലിങ്ങനെ എഴുതീട്ടേ അങ്ങനെ ആ ഒരു പ്രോബ്ലം തന്നെ പിന്നെ ഞങ്ങ്ക്ക് പറയുമ്പോ ഏഹ് നമ്മളെ വീട്ടിലിരിന്ന് സ്വന്തായിട്ട് പഠിക്കല്ല ഞങ്ങള്ങ്ങനെ കൊറ്ച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ആ കമ്പൈൻസ്റ്റഡി ആയിട്ട് കൊറച്ച് ഫ്രണ്ട്സ് ഒക്കെയായിട്ട് സ്കൂളെന്നെ പോയിട്ട് പഠിക്ക്വാചെയ്താര്ന്നത് ഏഹ് അപ്പൊ നമുക്കിഷ്ടെള്ള നമ്മെടെ കൊറ്ച്ച് ഫ്രണ്ട്സ് ഉണ്ടാവൂല്ലോ അങ്ങനെ നിങ്ങള് ഏഹ് മ റ്റേ ഞങ്ങക്കൊരു ഇതുണ്ടാർന്നു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാർന്നു അതിന് പോവും ന്നട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങള് ഞങ്ങ ളെ
ഉം അന്ന് അങ്ങനെയൊക്കെ അനുമതി ഉണ്ടായിനോ മറ്റേ അങ്ങനെ ക്ലാസ് വന്ന് ഇരിക്കാനൊന്നും പറ്റൂലല്ലോ
ആഹ് ഞങ്ങക്ക് ഏതായാലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ അതിനാണല്ലോ ഞങ്ങള് വന്നണത് അപ്പൊ അത് കഴിഞ്ഞാല് അവിടെ കൊറച്ച് നേരം കൂടി ഇരിക്കും പിന്നെ അവടെ വേറെയും ക്ലാസ് ട്ടികളൊക്കെ നടന്നാരുന്നു നമുക്ക് വെക്കേഷൻ ആവുമ്പോളും അവിടെ വേറെ സ്കൂളുകള്ണ്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടു മാത്രല്ല ഒന്നും ഒന്ന് മു തല് ഒമ്പത് പത്ത് പേരൊക്കെ ഉണ്ടാർന്നവിടെ അവിടെ അപ്പൊ വേറെയും കുട്ടികൾ അവിടെ പഠിച്ചൊണ്ടിരിക്ക നമുക്ക് വെ ക്കേഷനാകുമ്പോ ആകുമ്പോ ഇപ്പൊ ഏഹ് മ റ്റെ തിങ്കൾ മുതൽ വെള്ളി വരല്ലേ അങ്ങനെ നമുക്ക് സ്റ്റഡി ലീവ് തര്യാ ആ സ്റ്റഡി ലീവിന്റെ ടൈമില് നമു ക്ക് ഓരോ ക്ലാസുകള് നട ത്തും അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സുകള് വച്ച് ഇണ്ടാരുന്നു ഇങ്ങനെ തീരാത്ത ക്ലാസ്സുകളൊക്കെ സ്പെഷ്യൽ ക്ലാസ്സ് പോലെ വച്ചിട്ടിണ്ടാർന്നേ. അത് കഴിഞ്ഞാല് അവിടിരുന്നിട്ട് ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സും കൂടീ ട്ട് കൊറേ പേരൊക്കെ പോവും. കൊറേ പേരൊക്കെ ഫുഡ്ഡക്കെ കൊണ്ടോന്നിട്ട് അവടിരുന്ന് തിയ്യും
ഇന്നത്തെ കാലത്തന്നും അനുമതി കൊടുക്കൂലല്ലോ ഇ ഇപ്പൊ പല പ്രശ്നങ്ങളായിട്ടേ ക്ലാസ്സ്‌ കഴിഞ്ഞ വീട്ടി പോണം വീട്ടിലെ ത്തിയ പാരന്റ്സ് ഇഹ്
ആ ആ ഞങ്ങൾക്ക് പക്ഷെ ആ ടൈമിലേ അങ്ങനത്തെ ഒരു ഇത്ണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചെങ്കില് അല്ല ആ കാലഘട്ടത്തിൽ ഇണ്ടായിർന്നു സ്കൂളുകളിൽ അങ്ങനൊക്കെ കേ കിടന്നു പക്ഷെ ഞങ്ങ്ക്ക് അവിടെ ഒരു ഞങ്ങള്ടെ സ്കൂളില് കേട്ടുണ്ടാർന്നില്ലേ വേറെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പെൺകുട്ടികളോന്നെ ആൺകുട്ടികളെ പിടിച്ചോണ്ടന്നെ കാര്യങ്ങളൊക്കെ കേട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ന്ന് പറഞ്ഞ പറയ്മ്പോ ഞങ്ങക്ക് ഒരു സെക്യൂരിറ്റിയാണ് ഇണ്ടവിടെ ആള് അവിടെ ആ ഗേറ്റിന്റെ അവിടെ നിക്കല്ലേ ഇയ്യ മൊത്തത്തില്ൽ ഇങ്ങനെ കറ കൊണ്ടിരിക്കും മള അങ്ങനത്തെ ഒരു ടൈപ്പ ആരുന്നു കൊറച്ച് പ്രായമുള്ള ചേട്ടനാണ് നല്ല സ്വഭാവമാണ് അപ്പൊ ആരേലും എവിടേലൊക്കെ എക്കയാണെങ്കിൽ അവരവിടുന്ന് പറഞ്ഞേക്കും കാരണം ഇങ്ങനെ റോട്ടേറ്റ് ചെയ്തോണ്ട ഇരിക്കല്ലേ അങ്ങനത്തെ ഒരു സെക്യൂരിറ്റിണ് ശരിക്കു വേണ്ടത് സ്കൂളുകൾക്കൊക്കെ ആ ഗേറ്റിന അവിടെന്നിട്ട് കാര്യലല്ല ആൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എല്ലാവരു നല്ല ടീച്ചേഴ്സിനായിട്ടും സ്ഫ കമ്പനിയ ആർന്ന അങ്ങനെ ഒരു സെക്യൂരിറ്റി ചേച്ചിക് എനി നല്ലതാണ് ആയാട്ടള്ള കാരനേ അ പിന്നെ ആരും അങ്ങനെ നിന്ന് സംസാരിക്കൊന്നുംല്ല പോകും അങ്ങനെയൊക്കെ എന്നാ വിളിക്കോണ്ടിട്ടാ
ആ എന്നാ ആയിക്കോട്ടെ